ആഹ് എ എന്തൊക്കെ വിശേഷം സുഖായിട്ട് പോണു ആഹ് എന്താ വെക്കേഷനൊക്കെ കഴിഞ്ഞൊ വെക്കേഷൻ എന്തേലും എവിട്ക്കേലും പോയിരുന്നോ
ആഹ് വയനാട് റിസോർട്ടിൽ പോയി പിന്നെ കുട്ട്യാളേം കൊണ്ട് പാർക്കി പോയി
ആഹ് അഅ് ശരി ഇപ്പൊ എല്ലാരും പോ പോണ ആൾക്കാരായോണ്ട്
ആഹ് എല്ലാർക്കുംപ്പറ്റ്വേ പ്പാമ്പും ട്രിപ്പ് പോവാ ഫുഡ് കഴി യ്യാ ഇങ്ങളും അങ്ങനെയാണോ ഇങ്ങനെ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കോ
ആഹ് ഇനിക്ക് ഭയങ്കര ഇനിക്ക് ആഴ്ച്ചയില് രണ്ടീസം ചായ പുറത്ത്ന്ന് ചായങ്കിലും കുടിക്കാൻ പോകാഞ്ഞാൽ എനിക്ക്‌ മെന്റൽ സ്ട്രെസ് വരും
ആഹ് അയ് ശരി ഫുഡ് കഴിക്കാനൊക്കെങ്ങനെ പോവാ
ആഹ് ഫുഡ് കഴിക്കാനല്ലോം പോവും അപ്പം നമ്മുക്ക് ഒറ്റക്ക്‌ ആവും പിന്നെ നമ്മള ഇഷ്ടത്തിന് പോവാലോ റ്റിങ്ങനെ മറ്റുള്ളോർ അങ്ങനെ അമുക്കൊരു അങ്ങനൊരു തോട്ട്ണ്ടാവൊല്ലോ ആഹ് എല്ലാരുണ്ടാവുമ്പോമ്മക്ക് പക്ഷെ ഇങ്ങനെല്ല പിന്നെ ഹസ്ബൻറിനും ഭയ്ങ്കര ഇഷ്ടാ നൈറ്റ് ഡ്രൈവെയ്യാന് ഡ്രൈവെയ്ത് ഇങ്ങനെ കൊറേ ദൂരം പോവാ ഇങ്ങനെ അങ്ങനെ ഇഷ് ടാണ് ഇപ്പൊ ഞങ്ങള് കയിഞ്ഞ ബന്ദിപൂരൊക്കെ പോയിരുന്നു ബന്ദിപൂര് ഗുണ്ടൽപേട്ട കൂടലൂര് അങ്ങനെ ടീ നാണം എല്ലാരും അ ചോയ്ക്കിണിണ്ട്
ല്ലെ
ഇല്ല ആരുല്ലല്ലോ നമ്മളൊറ്റക്കല്ലേ ഇ പ്പൊ ഞാന് എനിക്ക് ഇതാവുമ്പോ ഞാന് കാലൊക്കെ കാർ അവ്ടെ മോൾല് കേറ്റി വെച്ചിരിക്കും അല്ലെ ഈ ബോക്കില് കെട്ക്കുമ്മ ക്കള് ഫ്രണ്ടിലിരിക്കും അങ്ങെനെക്കെ അങ്ങനെ അഡ്ജസ്റ്റെയ്ത് പോകും പക്ഷെ നല്ല രസുണ്ടായിരുന്നു ആ യാത്ര ട്ടോ ഭയ്ങ്കര മൃഗങ്ങളൊക്കെ കണ്ടു അങ്ങനെ കാടിന്റെ നടൂ കൂടെ ഇങ്ങനെ പോവല്ലേ അപ്പൊ നല്ല രസണ്ടായിരുന്നു
പോയിട്ട് അന്നന്നെ തിരിച്ചു വന്നോ അല്ലെങ്കില്
ആഹ് അ ഇല്ലല്ല സ്റ്റേ ഇല്ല ആക്ക് സ്റ്റേ ഇഷ്ടല്ല ഇൻക്കുഷ്ടല്ല കാരണം ഇപ്പം ങമ്മക്ക് എല്ലോട്ത്തും ഫുഡും ഇപ്പം ഇത് ക്ക്‌ വന്ദി പൂര് അങ്ങനെ പോമ്പോ കർണാടക ആഹ് സ്റ്റേറ്റെ മാർ
അപ്പൊ ഇങ്ങള് കുറേ ലോങ് ഇങ്ങനെ പോയിട്ട് കാൽന് നീരൊക്കെ വെച്ചില്ലേ
കാലിന് ഏഹ് അന്ന് ഞാൻ പറഞ്ഞത് എടയ്ക്ക് ഞാന് കാല് ഉയർത്തി വെക്കും പില്ലോ വെച്ചിട്ട് ഉയർത്തി വെക്കും കാലിൽ നീര് വെക്കുമ്പോ ഉയർത്തി വെക്കും പക്ഷെ ഇവിടെ വയനാട് പോവുമ്പൊ വരെ ഇൻക്ക് കാൻന് പെട്ടെന്ന് നീര് വരും അത് അത്യാവശ്യം വണ്ടീല് ആളിണ്ടായിരുന്ന് അപ്പം നമ്മള് കഞ്ജസ്റ്റഡ് ആയിട്ട് പോവല്ലേ അനങ്ങാനൊന്നും കഴിയണില്ല
ആഹ്
ഞാൻ കാല് ഇങ്ങോട്ട് വെക്കും കാല് അങ്ങോട്ട് വെക്കും ഇടക്ക് മക്കളോട് ഉഴിപ്പിച്ചും അങ്ങനെ അങ്ങനെ അങ്ങനെ പോയി വേറൊരു പ്രശ്നം ഉണ്ടായില്ല ആരും പറയണ്ട് ഈ സമയത്ത് പോവാ അപ്പോ ഞാൻ പറഞ്ഞു ഇനി ഒമ്പതാം മാസം വരെ പോണം
രസാണ് നമുക്ക് കൊറേ സ്ട്രെസ്സ് കഴിഞ്ഞ് കിട്ടും ഈ ടൈമില് മെയിൻ നമ്മള് ഭയങ്കര ടെൻഷനായിരിക്കും ഓരോന്ന്‌ ആലോചിച്ച് ഡെലിവറി ആലോചിച്ചിട്ടും കു ട്ടികളെ കുറിച്ച് ആലോചിച്ചിട്ടും മറ്റു ബുദ്ധിമുട്ടുകള് ഓരോന്ന് ആലോചിച്ച് നല്ല ടെൻഷൻ ഉണ്ടാവുന്ന ടൈമല്ലേ
അതെ അതെ അപ്പൊ ഞമ്മക്ക് എന്തും വേ എനിക്ക് വീട്ടീന്നൊന്ന് പുറത്തിറങ്ങിയാ മതി വീട്ടില് ബുദ്ധിമുട്ട് ഇണ്ടായിട്ടല്ല പക്ഷെ
ആഹ് ആ ഒരു അതെ അതെ വീ ട്ടിലിങ്ങനെ ചടച്ചിരിക്കുമ്പോ ഞമ്മക്ക് നമ്മളൊക്കെ ഒരുപാട് ചിന്തിച്ചു കൂട്ടും അത് ഇതെന്നും പറഞ്ഞ് എങ്ങനെ ചിന്തിക്കും പുറത്തിറങ്ങിയാ പിന്നേ നമ്മൾ അതിനെ കുറിച്ച് ചിന്തി ക്കുന്നില്ല പുറത്തുള്ള കാഴ്ചകൾ കണ്ട്‌ അയ്ല് നമ്മടെ മൈന്റ് പോകും
അതെ അതെ ഭയങ്കരമായിട്ട് നമ്മള് ആ ഒരു പിന്നെ വീട്ടിക്ക് വരുമ്പോളേ നമ്മള് മ റ്റേ റീൽസിലൊക്കെ കാണുമ്പോലേ പഴേ ആളായി മാറൂള്ളു പക്ഷെ ഭയങ്കര രസവാ നമ്മള് യാത്ര ഇങ്ങനെ പോണം മക്കക്കായാലും ഇപ്പൊ ഈ ഇങ്ങനെ നേച്ച ഇങ്ങനെ പ്രകൃതി കാണുമ്പോൾ മക്കൾക്ക് അത്ര എന്തേലും മൃഗങ്ങളെ കാണുമ്പോൾ ഓക്കെയാണ് അല്ലെങ്കിൽ മക്കൾക്ക് പാർക്ക് ചെറിയ മക്കളല്ലേ അവർക്ക് പാർക്കാരിക്കും അല്ലെങ്കി ഇപ്പൊ അടിക്കടി ഇങ്ങനെ ടീ ഷോപ്സും ചായക്കടകള് കൊറേ ഉണ്ടല്ലോ വൈകുന്നേരത്ത് അപ്പൊ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ മക്കൾക്കുള്ള ആക്ടിവിറ്റീസും ഉണ്ടാവും
ആഹ്
അപ്പൊ പിന്നെ അങ്ങനെ പോവാ അങ്ങനെ അങ്ങനെ പോവും എടക്കെടക്ക് പോവും ഞാൻ പറയ ഇപ്പൊ കൊറച്ച് ദിവസം കടക്കണോല്ലോ കെടക്കണോല്ലോ അപ്പൊ ഞാൻ പറയും ആ കെടക്കണ വരെ ഒന്ന് നടക്കട്ടെ പറയും
ഡെലിവറി കഴിഞ്ഞിട്ട് ഇല്ലേ
ആഹ് ഇൻഷാ അള്ളാ അപ്പൊ അങ്ങനെ പറയും അപ്പൊ ആള് പറയും ഇവിടുന്ന് ഇവിടെ നിക്കുമ്പോ ഇല്ലാത്ത വേദന ഇല്ല ഉരവേദന അവിടെ തൊടാൻ വയ്യ ഇവിടെ തൊടാൻ വയ്യ ഇങ്ങ ട്ട് നിക്കാൻ വയ്യ അങ്ങോട്ട് നിക്കാൻ വയ്യ എവിടെയെങ്കിലും പോകാനൊരുങ്ങിയാല് ഓളാണ് മാറ്റി ഒരുങ്ങി ക്കോളും പറയും അങ്ങനെ
ആഹ് പെണ്ണുങ്ങക്ക് പിന്നെ ഊര വേദന ഒക്കെ ഉണ്ടാവുവോ
ആഹ് എനിക്ക് നല്ല എനിക്ക് ആ നമ്മളാ നട്ടെല്ലിന്റെ അവിടെ ചെലവർക്ക് ഈ സമയത്ത് നല്ല കൂർത്ത് വരൂല്ലോ അത് കാരണം കൊണ്ട് ഇരിക്കാൻ പറ്റൂല അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഏ ഇങ്ങനെ റൗണ്ടിലുള്ള പില്ലൊ ഉണ്ടല്ലോ അത് ഉപയോഗിക്കാനാ പറഞ്ഞേ അപ്പൊ ഞാൻ അത് അത് ഒരെണ്ണം വാങ്ങീട്ട് ഇരിക്കുമ്പോ നമ്മള് കുറേ നേരം ഇരിക്കുമ്പോ ഞാൻ ആ ഉപയോഗിക്കും ആ ബാക്കില് വെക്കും ഇപ്പൊ കാറില് വണ്ടിയില് പോകുമ്പോഴായാലും ഇതിപ്പോ നമ്മളായാലും ഞാൻ കൊറെ നേരം ഇരിക്കുമ്പോ ഒരു കുഷ്യനായിട്ടുള്ള സാധനത്തില് ഇരിക്കുമ്പോ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല കട്ടില് മേലും ടൈലുമേലും അങ്ങനൊക്കെ ഇരിക്കുമ്പോ കുറച്ച് നേരം ചെയറിലൊക്കെ ഇരിക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഉം അപ്പോ അങ്ങനെ പിന്നെ ഇങ്ങള് എന്താറെ സ്റ്റേ ചെയ്ത് എങ്ങനെണ്ടായിരുന്നു നല്ല രസണ്ടായിരുന്നില്ലേ
ആ അതൊരു വേറെ ഫീലല്ലേ ഫുഡൊക്കെ നമുക്ക് ചെലപ്പോ ബുദ്ധിമുട്ട് ട്ട്ണ്ടാക്കും പക്ഷെ ഞങ്ങളന്ന് പോയി ഞങ്ങള് പ്പോ കഴിഞാഴ്ച്ച പോയപ്പോ ഏ ആ ഏ സ്റ്റേ ചെയ്തതാ ഞമ്മള്
ആ അത് ശെരി സ്റ്റേചെയ്യുമ്പോ കൊറേ ആൾക്ക ആളുകള് വേണം ഇന്നാലൊരു ഫാമിലി മൊത്തം വേണല്ലെ അങ്ങനെ അങ്ങനെല്ല അതാകുമ്പോ ഒന്നുംമ്പാടെ ഒരു
ആക്ടിവിറ്റീസൊക്കെ
ആഹ് നല്ലരസാണ് അങ്ങനെ പോയി കൈഞാല് സ്കൂളിലൊക്കെ പോയികൈഞ്ഞാല് നമ്മള് സ്റ്റേ ചെയ്തപ്പോ ഉം
നല്ല രസാണ് ഞങ്ങള് ഫാമിലിന്ന് പോം പക്ഷെ ഇനിക്ക് അത് ഇത് നീ അങ്ങനെ അയ്ക്ക്‌ടു വിട്ടീല്ല കാരണം ആ ഈ റെസ്റ്റ് റെസ്റ്റ് ന്ന് പർഞ്ഞാണ്ട്
ആ പ്പീ ഈ സമയായോണ്ട്ലെ
ആ അപ്പം ഇത് ഞാൻ സ്റ്റാറ്റസും വെക്കലില്ല ഇങ്ങൻത്തെ കാര്യങ്ങള് കാരണം ആ അതിന് വിടാത്തെ അത് പറയുമ്പോ നമ്മളൊരു സ്ഥലത്ത് ഒരു വീടിനുള്ളിലിക്കുമ്പോലാണല്ലോ
ആ ആ ആ
പിന്നെന്ന് പറഞ്ഞാ ഫ്രണ്ട്സൊക്കായിട്ട് കൂടും ഇപ്പക്കെ എല്ലാരും അങ്ങനെയാണല്ലോ ആഹ് ഫ്രണ്ട്സായിട്ട് നല്ലോണ്ണം കൂടും ഇപ്പൊ പിന്നെ ഇങ്ങനെ സിറ്റുവേഷനായോണ്ട് ഇപ്പൊ ഒരു മാസായി കൂടിട്ട് ഒരു മാസത്തിനുള്ളില് ഒരു പ്രാവശ്യം കൂടും എന്തേലും കഫേലോ അങ്ങനെന്തെങ്കിലും ക്കെ കൊർച്ചേരം സ്പെൻഡെയ്ത് നമ്മളൊരു അങ്ങനെ കുടിച്ച് അങ്ങനെ പോകും അല്ലെങ്കിൽ വീട്ട്ക്ക് വെരും വീട്ടില് രാവിലൊട്ട് എ വൈ എ വൈ വെയ്ന്നാരം വെരെ അങ്ങനെ സ്റ്റേ അങ്ങനെ നിക്കും നിക്കലില്ല
പോയിട്ട് വെരെന്നെ
ആ ഞാനല്ല ഈ കൂടുതൽ ഇങ്ങടാ വെരല് കാരണം ഇവടെ ന്ന് പറയുമ്പൊരു ഞ്ഞ പ്രദേശ നമ്മള് ക്കളാകുമ്പോ ഇങ്ങനെ സൗണ്ടൊന്നും കേ ട്ടാല് ഒരിത്ണ്ടാവല്ലോ
ആ ആ ആ
അപ്പോ അത് വിചാരിച്ചിട്ട് ഈ കൂട്തലും ങ്ങടാ വെരല് ഇവിടെ ഇവടങ്ങനെ ആരുല്ല കൊർച്ച് വീടാളൊക്കെ കൊർച്ച് കൊ ച്ച് വിട്ട സൗണ്ട് ണ്ടാക്കി ആ സൗണ്ട് ണ്ടാക്കി ന്നാലും ഈ ഈയൊരു ത്ത് അപ്പുറപ്പുറത്തുള്ള പറമ്പൊക്കെ ഇങ്ങനെ ഒരു പറമ്പായിട്ടുള്ള പറമ്പ് ങ്ങനെ മീൻസ് തെങ് ക്കെ അങ്ങനെ അങ്ങനെ സ്ഥലാണ് അപ്പം അതിന്റെതായ അപ്പൊ അത്രേയൊരു ശാന്തത ണ്ടാവല്ലോ അങ്ങനെ വിചാരിച്ച് അങ്ങനെ വി ഇതാവും അതൊക്കൊരു രസാണ് ട്ടോ കാരണം പ്പൊപ്പൊക്കെല്ലാരും അങ്ങനെക്കെന്നെ തോന്ന്ണ്
ആഹ ഇപ്പൊ അങ്ങനല്ലേ വാണ്ടിതെല്ലാര്ക്കും
ആ അതെ അതെ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പൊക്കെ ങ്ങനെ പണ്ടത്തെക്കാളും മെയിന്റെൻ ചെയ്തൊക്കെങ്ങനെ പോവ്ണ്ടല്ലോ ആ അതെ അതെ ആ ഞമ്മക്ക്
ഒരു ടൂർ പോവാ ഫുഡ് കഴിക്കാൻ പോവാ കഫേ ഒന്നെചായ കുടിക്കുന്ന് എല്ലൽജ്യൂസ് കുടിക്കുന്നെ
അതെ അതെ അപ്പൊ ചെലെ ഹസബന്റ് എന്നോട് ഇങ്ങനെ ഇതൊക്കെ സ്റ്റാറ്റസ്ടണ ചോദിച്ചു നിങ്ങളെ വീട്ടിലൊന്നും ആരു ല്ലെ ചോയിക്കും നമ്മളിങ്ങനെ പോണെ ചെല ആൾക്കാരെ വിട്ടോള്ളണം ന്നില്ലാലോ എല്ലാരും ഒരേ മെയ്ൻ്റയിക്കോളണെന്നില്ല അപ്പോ ഇങ്ങനെ പറയും ഞാൻ ഹസ്ബന്റി നോട് റയുംഹസ്ബന്റ് നല്ലോണ്ണം ഫ്രണ്ട്സായിട്ട് അങ്ങനെ പോണ ആളാ അപ്പൊ ഞാൻ പറയും നിങ്ങൾക്കിള്ള അതേപോലെന്നെയാണ് എനിക്കും നമുക്കൊരു ഇഷ്ടായിരിക്കല്ലോ ഒരു സ്നേ അതൊരു സമയം ഭയങ്കര നമ്മള് നമ്മെളെ മൈന്റ് ഭയങ്കര ഫുൾ ഓഫ് എൻജോയ്മെന്റൈയ് ക്കാര്യം
അതെ അതെ ഓരെങ്ങനെ സമ്മൈക്കോ അല്ലെ സ്റ്റിറ്റാ ണോ ആള്
അങ്ങനൊന്നുല്ല ചെലെ സമയത്ത് ചോയിക്കും ആഹ് ഇതന്നെയാണോ പണി അങ്ങനെയൊക്കെ ചോദിക്കും പക്ഷേ എന്നാലും അങ്ങനെ ബുദ്ധിമുട്ടായിറ്റങ്ങനെ പറയുന്നില്ലാ ഈ നാലും ആളെന്നെയാണ് ഇന്നെ ആക്കി തരാറ് അങ്ങൊട്ടൊക്കെ കഫേലൊക്കെ കൂടുമ്പോ ഇപ്പഈ ഞാൻ പോയിന്നർനിലേ ഇപ്പയാ അപ്പം ആളെന്നെ ആക്കി തരും
ആഹ്
പല്ല ക്ഷെ ചെറിയെ മക്കളൊക്കെണ്ടാവുമ്പോ പിന്നെ നമ്മള് ഇപ്പൊ നമ്മള് പറയ്ണൊക്കെ കേക്കും
ടൈമ് പരിഗണിക്കുന്നെല്ലെ
ചെറിയെ മക്കളാ ഇങ്ങളായാലും അങ്ങനെന്നല്ലേ നമ്മളെ കാര്യത്തി ങ്ങള് നമ്മളെ മക്കൾക്ക്ള്ള സമയത്തല്ലേ നമ്മള് ചെയ്യൊള്ളൂ മക്കക്ക് കംഫോട്ടാ വണ സമയത്ത് ആഹ് അങ്ങനെ എന്തായാലും ഏ എന്താ ഈ ങാം ഇങ്ങള് എങ്ങനെയാണ് ഇപ്പം പോവലൊന്നും ഉണ്ടാവൂലലേ അങ്ങനെയല്ലാം ഇങ്ങനെ മീൻസ് എടക്കെടക്ക് മ മോള് ചെറിയേ കുട്ടിണ്ടാവുമ്പോ
എലങ്ങനെ പോവുല അധികം നടക്കൂല ഓല അവരി ഇപ്പം നമ്മള് ടൈമൊക്കെ കണക്കാക്കുന്നോരല്ലേ നമ്മളെന്ത്പ്പോ
അതെ നമ്മള് ആഹ് അതെ അതെ പിന്നെയന്നാല് ഓർക്കും ഏ ഇങ്ങനെ അങ്ങനെ ഓരോ അസുഖങ്ങൾ കഫകെട്ട് അങ്ങൻതെ ഇച് ഇപ്
ആഹ് അതന്നെ അത് എപ്പളും പനിയും കഫ്കെട്ടും പനിയും കഫ് കൊണ്ട്ന്ന് തീർന്ന്ട്ടില്ല ടൈം ഇണ്ടാവൂല്ല
അതെ അതെ അപ്പൊ ആഹ് സമയംബാടെ ആയോണ്ട് നമ്മളല്ലോ ശ്രദ്ധിക്കും ആഹ് നമ്മളിപ്പോ ധിന് പോയാല് പിറ്റേ ദിവസം
പിറ്റേന്ന് ഹോസ്പിറ്റെ കുത്തിരിക്കേണ്ടി വരു
ആഹ് അപ്പൊ അത് വിചാരിച്ചിട്ട് നമ്മള് നല്ലോ അഡ്ജസ്റ്റ് ചെയ്യും അതിപ്പോ ഞാൻ അങ്ങനെന്നെ ആയിരിക്കും
ആഹ്
അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെയാണ് എന്താ മോ മോള് ഒണർന്നൊ മോള് ഒൺമോള് ഇദ്ദാവുണ്ടോ
എങ്ങനെ
മോള് ഇങ്ങനെ ഇദ്ദാവുണ്ടോ ഏ കരയുണ്ടോ
ഇല്ല പ്പകരയുന്നില്ല ഫുഡ്ഡ് കൊടുത്തിട്ട് ഞാനവ്ടെ സൈഡിൽ വെച്ചതാ
ആഹ് എല്ലാ ഫുഡ് ഏയ് ഏയ് അല്ല എന്ത് ഫുഡ്ഡാ കൊടുക്കല് ഇങ്ങനെ കുറുക്കാണോ
ആഹ് ഇപ്പ കുറുക്കാ കൊടുക്കല് അങ്ങനെ എപ്പളൊന്നും കൊടുക്കൂല ഒന്നും കഴിക്കൂല്ല അതോണ്ട് ഏതെങ്കിലും ഒരുസമയം എന്തെങ്കിലും ഒരു കുറ്ക്ക് കൊടുക്കും അത്രന്നെ
ആഹ് എൻ ചോ ചോളൊ അങ്ങനെ ചോളാണ്ടിയോ
ഹെൽത്ത് മിക്സ് വാങ്ങിചിരിന്നെ
ആഹ് അത്ശെരി അങ്ങനെ അങ്ങനെയൊക്കേണ് ആ ഓക്കെ ശരി ആഹ്